കേിക്കുന്നില്ലേ ആഹ് ഉണ്ട് ഉണ്ട് എന്തൊക്കെയുണ്ട് ആഹ ഉണ്ട് എന്തൊ ആഹ് കേക്കുണ്ട് കേക്കുണ്ട് ആപറി
ആഓക്ക എന്തൊക്കെയണ്ട് എന്താ കൊഴപ്പമില്ലാതെ നല്ല വിശേഷമായിട്ട് ഇങ്ങനെ പോണ് സുഖായിട്ട് പോണ് നിങ്ങൾക്ക് എന്തൊക്കെയാ വിശേഷം അച്ച
സുഖമായിട്ട് പോണം കൊഴപ്പൊന്നുമില്ല
ആ ഇങ്ങള് ഇപ്പൊ നടന്ന് വരുകയാണോ ഭയങ്കര കെതപ്പ് കാണിക്കുണ്ടല്ലോ
ഇല്ല ഞാന അവിടെ എല്ലാരുടന്നും വിളിച്ച
ഓ മാറിന്ന് ഓ ഓക്കെ ഓക്കെ ശരി ഫുഡൊക്കെ ചായ കൂട
ആഹ ചായകുടിയൊക്കെ കഴിഞ്ഞ ഇങ്ങനെ കൊത്തിരിക്ക
ഉം എന്തേനു കടി
എന്താണ്പുട്ടും കടലയും ഉണ്ടാക്കിനെ
ആ അത് നല്ല കോമ്പിനേഷൻ ആണല്ലോ പുട്ട് എല്ലാർക്കും ഇഷ്ടാണോ
ആഹ് ഇവിടെ എല്ലാർക്കും ഇഷ്ടം
ഓ അയി ശരി പി ഞങ്ങള്ന്ന് ചിക്കനും ചപ്പാത്തി കറി ചപ്പാത്തി ആയിരുന്നു ഞങ്ങൾ ചിപ്പിക്കനും ചപ്പാത്തി നല്ല ടേസ്റ്റ് ആണല്ലോ നല്ല കോബിനെശൻ ആണല്ലോ അപ്പൊ അതെല്ലാർക്കും ഭയങ്കര ഇഷ്ട ആയത കൊണ്ട് അന്ന അത്ണ്ടാക്കിയ ആഹ അത് ശരി
ഉച്ചക്കുള്ളൊക്കെ ആയോ?
ഇല്ല ഉച്ചയ്ക്കുള്ള ആയിട്ടില്ല തയാറെടുക്കണേ ഉള്ളൂ അപ്പ ചായ കുടിയെക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇരി ക്ക്യണ് ഇപ്പൊ സാവധാന അങ്ങനെ തുടങ്ങണം ആ അങ്ങനെ നോക്കവിരാച്ച് ക്കാണ് ഇത്പ്പോ ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിട്ട് ഇപ്പ ഭയങ്ക ഇതായിട്ട് വല്യാ കാര്യയെന്നുല്ല ല്ലല്ലോ നമ്മള് സ്ലോ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കാണങ്കി ഏറ്റവും നല്ലതാണല്ലോ
എന്താ ഉച്ചക്ക് ഇണ്ടാക്കാ ഒള്ളൊ കിട്ടിയോ
ഉച്ചക്ക് ഒണ്ടാക്കാനുള്ളതൊക്കെ കിട്ടി ഇന്ന് സാമ്പാർ ഇണ്ടാക്കണം പയർ കറി പയറുണ്ടാക്കണം മീൻ വറക്കും വേണം അതാണ് നിങ്ങള് സാമ്പാർ എങ്ങനെ ഇണ്ടാക്കല്
ഞങ്ങളങ്ങനെ ആദ്യം നല്ല വേവുള്ള കഷ്ണം ആദ്യം വേവിച്ചു സാമ്പാർ പൊടിയും മഞ്ഞപ്പൊടിയ കിട്ടാണ്ട് പിന്നെ എന്താണ് തക്കല ബാക്കിയുള്ള ഇടലോ
ഓ അത് ശരി പുള്ളൊക്കെ പിരിഞ്ഞിട്ടാണ ഇണ്ടാക്കാറ്
എന്ത് വെറുതെ വർത്താനം ആഹ
നിങ്ങളവിടെ സംസാരിക്കരുത് കേട്ടോ ആഹ ശരി പിന്നെ എന്തൊക്കെ നിങ്ങള് വെറുതെ ഇരിക്കുമ്പോ എന്തൊക്കെ ചെയ്യാറ്
ആഹ പ്രത്യകിച്ചൊന്നും ഞ എതിർക്കും
ഓ റീൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഫോൺ ഇങ്ങനെ വല്ല അഡിക്റ്റ് ആയിട്ട് കാണാറുണ്ടേ നിങ്ങള്
ഇല്ല ഓരോ ചെറിയ വൃത്തിണ്ടാവും അപ്പൊ പിന്നെങ്ങനെ ഒഴവിനു അനുസരിച്ചിങ്ങനെ
ഓ അത് ശരി മോനോ മോളോ
മോനാണ്
ഓ ശരി പഠിക്കാൻ പോവ്ണ്ടോ അപ്പൊ സ്- എൽ കെ ജി ചെറിയ മോനണോ
ഇല്ലേ രണ്ട് വയസായിട്ടുള്ളു
ഓ അത് ശരി ഓരെന്തെയ്ണ് പ്പോ
ആര് മോനോ
ഉം
കളിക്കുണ്ട്
ഓ അത് ശരി അല്ല ഇപ്പൊ അവിടെന്ത കാലാവസ്ഥൊക്കെ
ഇന്നും മഴൊന്നുല്ല ഇന്നലെ മിഞ്ഞാന്നൊക്കെ നല്ല മഴേനി ഇന്നിപ്പോ വെയിലങ്ങനെ വര്ണ്ട്
ഓ ഇവിടെ ഇന്നല്ല രാ ഇന്നലെ രാ ഇന്നലെ രാത്രി തെടങ്ങി മഴയായിരുന്നു ഇന്ന് രാവിലെ നല്ല മഴയണ്ടായിരുന്നു ഇപ്പം നല്ല പുലർച്ചയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പ നല്ല ഇപ്പ ന്നെധികം മഴൊന്നും കിട്ടാറില്ലല്ലോ കഴിഞ്ഞ കൊല്ലത്തെ മാതിരി ഈ ജൂൺ മാസം ങ്ങട്ട് തുടങ്ങിയാ ഫുള്ള് മഴയല്ല ഇണ്ടാവാറ് നമ്മളൊക്കെ സ്കൂള് പോയ കാലത്തൊക്കെ എന്ത ന്ത് മഴായ്രുന്നുല്ലേ കൊടക്കെ പിടിച്ച് പോകാന് ഇപ്പത്തെ കുട്ടികൾക്കൊന്നും അങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ
എന്താ ആഹ് കേക്കണ്ട് പറയും ഞാ അതെ ഇന്നാലും മിഞ്ഞാന്നുക്ക്വടെ ന ല്ല മഴേനി രാവിലെ മുതൽ വെയ്കിട്ട് ഫുള്ള് മഴേ ന്ന പിന്നെ ഒന്ന് ഒലർച്ച തിര്മ്പിട്ടൊന്നും ഉണങ്ങിട്ടൂല്ല്യ
ആഹ അതെന്നെ ആഹ അതെ അതെ ഈ മഴ ഉണ്ടാവുമ്പോ പിന്നെ അലക്കിയിട്ടാലൊന്ന് തോർന്നാലും പോയി ഇത്ണ്ടാവല്ലല്ലോ അയ്ന് വെയിലന്ന വേണ്ടേ അശെ പിന്നെ ട്രാവലൊക്കെ ചെയ്യാറുണ്ടോ
ആഹ് അതൊക്കെ ചെയ്യന്ന ഇഷ്ടാ അവിടെ ചെയ്യില്ലേ
നിങ്ങളങ്ങനെ ടു വീലർലാണോ ഫോർ വീലർലാണോ പോവ്ലെ
ആഹ് ഞങ്ങ ബൈക്ക്മെ പോകു
ബൈക്കുമേലെ ആ അതല്ലേ ഏറ്റവും നല്ല വൈബ് അത് മലെ പോണ അത്ര വൈപ് കിട്ടില്ലല്ലോ ഫോർ വീലർല് പോകുമ്പോ
അതാണ് പക്ഷേ രണ്ട് ബൈക്കുമ പോവല് വളരെ കമ്മി ഇനി ചെറിയ പോവാർഞ്ഞാല് അതല്ലേ ഒന്നും ഉല്ലാ
നിങ്ങള് ലോങ്ങ ആണ് പിന്നെ അടുത്തക്കാണ് പോവല്
എല്ലാരും പോകും ചിലസം ഞാറായ്ച പെട്ടന്ന് പോകാന്നറിമ്പോ ഇവിടെ ബീച്ച് അങ്ങനെ പോകും അതെല്ല രണ്ടീസം മുമ്പ് പോ പ്ലാൻ ചെയ്താല് കൊറച്ച് വിട്ടൊക്കെ
ഓ അയ് ശരി
ങ്ങളങ്ങനെ
പടിക്കല്ണ്ടെ ഇപ്പട്ത്ത് സോളോട്രിപ്പു അടിക്കലുണ്ട് പക്ഷെ ഇൻക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സോളോ ആയിട്ട് പോകാനാട്ടോ നമ്മള് ട്രാവൽ ചെയ്യും നമ്മളെ മൈൻഡ് ഒക്കെ ഒന്ന് ക്ലിയർ ആവണുണ്ടെങ്കിൽ നമ്മള് സോളോ ആയിട്ടെന്നെ പോണല്ലോ ഉ അങ്ങനെ പോലെ പഠിക്കണ്ടോ
ഇല്ല ഇപ്പൊ ജോലി വർക്ക് എന്തെലും ചെയ്യണ്ടോ
ഓ അത് ശരി
പ്രത്യേകിച്ച് വേറെപണിയൊന്നുല്ല
ഓ അത് ശരി ആഹ അ അതെയന്നെ ഞമ്മളിപ്പോഒരു പരയിലും ഒരാള് ഡിപ്പെൻറ് ചെയ്തിട്ട് കാര്യമല്ലല്ലോ ഞമ്മക്ക്ന്നെ നമ്മക്ക് എന്തേലും കയ് അതെ അതെ അതെ നമ്മളിപ്പോ ഓൺലൈന ആയിട്ട് ചെയ്യണ പല കോഴ്സുകളും ഉണ്ടല്ലോ ഇപ്പൊ ടീച്ചർ മാന ഉണ്ടാക്കാൻ പറ്റുവല്ലോ ഇപ്പൊ
ഉം
നമ്മള ആപ്പേ നിങ്ങൾ ഓൺലൈൻ ആയിട്ട് എന്തലും ചെയ്യാറുണ്ട് ഇപ്പൊ
ഇല്ല ഞാൻ ഇത് മാത്രമേ ചെയ്യാനുള്ളൂ വേറെ ഒന്നും ചെയ്യാലൊന്നുല്ല
ഓ അത് ശരി
നിങ്ങള ചെയ്യേണ്ട എന്തേലും
ഇല്ല ഞാന ഇപ്പ വീട്ടിൽന്നല്ല നമ്മളിപ്പോ ഇങ്ങനെ വീട്ടിലിരുന്ന് ഓലോട് ഇങ്ങനെ ചോദിക്ക ഓൽക്ക് ഭയങ്കര ദേഷ്യായിട്ട് ഞാന് കണ്ടത്തിയ ഒരു മാർഗമാണ് ഇപ്പത്
ആഹ് അതാണ് ഇന്റേത് തന്നെ ഓൽക്ക് പൈസ കിട്ടിയിട്ട് കാണിച്ചു കൊടുത്ത്
ആഹ അത തന്നെ അത അതന്നെ ഞാനും കരുതിക്കൊണ്ടിരിക്കണ ഇപ്പതോ
ഹസ്ബൻഡറ് അറിയതെ ചെയ്യണം എന്റെ ആരും അറിയതെ പൈസ കിട്ട തെളിവ് കാണിചൊടുത്താല് ആഹ് കാര്യ ഉണ്ടല്ലോ ചെയ്താല് കുടുങ്ങുമ്പോ കൊടുക്കണം പൈസ
ആഹ അതേന്നെഅല്ല ഹസ്ബെൻനെ പിന്നെ ഉ കുറച്ചക്കറിയവോ
ചീത്ത പറയന്നില്ല പക്ഷെ എന്തിനാ ഒന്നും മണ്ടാന്നൊക്കെ പറയും ഞാൻ
ഓ അത് ശെരി അത് ശരി അപ്പൊ പിന്നെ അറിയാതെക്കുന്നതാണ് ഏറ്റവും ബെറ്ററല്ലെ
കുടുങ്ങുപോ നമ്മ കയിൽന്ന് എടുത്ത്ടുക്ക്പോ ആ അവള് ചെയ്തതി കാര്യക്കെ ഉണ്ട് ചെയ്യുലോ
ആ അതെ അതെ അല്ല ഞമ്മക്ക് വീട്ടിൽന്നൊരു സപ്പോർട്ടിങ്ങ് കിട്ടിയാത്ത തന്നെ ഭയങ്കര സന്തോഷല്ലേ
ഫ്രീ ആണ് വീട്ടിലെ
ഓ അത് ശെരി അപ്പൊ വീട്ടിലിരിക്കുമ്പോ ഭയങ്കര മടു പ്പായിരിക്കല്ലേ അല്ല അപ്പൊ കൂട്ടിനിരിക്കാന ആരുല്ല
എന്റെ വീട്ടില അവിടെ കെട്ടിച്ച കൊടുത്ത് എന്താണ് ഒരു ആൺകുട്ടിയ ഉള്ളൂ എന്റെ മ്മീം
ഓ അത് ശരി അപ്പൊ സ്വന്തക്കായിട്ടുള്ള വീടായിരിക്കും ല്ലെ നമ്മളിപ്പോ ഉമ്മനോട് ഇപ്പൊ കൊറ ഇങ്ങനെ സംസാരിക്കുവൊന്നുംല്ലല്ലോ ആഹ അപ്പൊ കൊറച്ചൊക്ക പറയട്ടല്ലേത് ഞമ്മള് പിന്നെ ഞമ്മള് സംസാരിക്കണമെങ്കിൽ ഞമ്മളെ പോലത്തെ ആൾക്കാര തന്നെ വേണല്ലോ അതെ
പിന്നെ
പിനെ വീട്ടിൽ കൃഷിക്കക്കെ ഉണ്ടോ കൃഷി ചെയ്യാറുണ്ടോ വീട്ടില്
ഇല്ലേ എന്റെ വീട്ടിൽ ഉപ്പൊക്കെ ചെയ്യുന്നല്ലാതെ
ഓ അത് ശെരി അതാ ഉപ്പക്ക് കൃഷിന്റെ പരിപാടിയാ
ഉമ്മച്ചായക്കുടിച്ചാ
ഹലോ
ആഹ് കേക്ണില്ലേ അമ്മയി ങ്ങള ഫ്ഹോ അടിച്ചിനിട്ടോ!
ഹലോ
മം പറി
അപ്പൊ പ്പ പ്പ കൃഷി ചെയ്യാറുണ്ടോ
ഹലോ കേക്ണില്ലേ ആ കേക്ണ് ല്ലേ
എങ്ങനെ നീന്റെ ചെറീ സൗണ്ടായിട്ട് കേൾക്കണില്ല അതോണ്ട് ന്താ ഞാ റയട്ടെ ബേക്ക്ഗ്രൗണ്ടില് ഭയര സൗണ്ട്
അതെ അവവിടെ അ പ്പോത്തിനല്ലാരും വന്നേ
ഓ അത് ശരി അത് ശരി
ഇവടപ്പോ അമ്മയി കള് എല്ലാരുണ്ട് ആഹ അതെ
ആ പിന്നെ ങ്ങള് പിന്നെ ബുക്കൊക്കെ വായി
ബുക്കോന്നും വായിക്കൂല ഫോണിൽ ഒരോ കഥൊക്കെ ണ്ടാവൂലേ!
ആ അത് ശരി ആ നോവലാ യ്ട്ട്പ്പോ പ്രതിലിപി അങ്ങനെ രോന്ന് വന്ന്ക്കണല്ലോ അത് ശെരി അത് ആപ്പ് ഡൗൺലോഡ് ആക്കീട്ട് കേക്കല
അങ്ങനെയല്ല നമ്മങ്ങനെ ഇൻസ്റ്റ റീലാണുമ്പോ
ആ് അത് ശെരി ഇൻസ്റ്റൽറി റീൽസ് കാണുമ്പോ അങ്ങനെ വരണത് ആ അത് കാണുമ്പോളും നല് നല്ല ഓരോ നല്ല റോ
ആഹ അപ്പ യ്ന്റെ ബാക്കി അങ്ങനെണ്ട്ട വായിചൊഗും പക്ഷെ വായിക്കാർണ ഒറ്റടി ക്കാണ്ട് വ സം ഇത് ഓരോ ദിവസം ഒരോ പാർട്ടായിട്ട ങ്ങനെ കിട്ടും
അതെ അതെ എന്തിങ്ങനെ എന്തിപ്പ ആകാംക്ഷവും പഇന്ന്പ്പോ കുർച് ഓ അത് ശരി അല്ലഞ മ്മളിപ്പോതില് എപ്പ മോടിയോലും പ്പ പ്രേമത്തി ത്തിന്റെത് വന്നീന നെയല്ലോ ആ അതെ നമ്മളിപ്പോ എന്ത് വെച്ചാല് നാളക്കിപ്പോ ന്ത്‌ വച്ചാലും നാളെ ക് പ്പ ന്താണ് ന്താണെന്നുള്ള ആകാംക്ഷയോട നിക്കു
ആഹ അതാണ് മറ്ററ്റടിക് വ യിച്ച ചെയ്യണേ രസ ത്ങ്ങനെ ആ ചെൽപ്പോ ങ്ങനെ പൗതി വയ്ച്ചു പിന്നെ നിർത്യയ്വാക്കി പോവും അങ്ങനെണ്ടാവ
അല്ലാണ്ട് ഫുള്ളായിട്ട് വായിക്കൊന്നുല്ലല്ലേ?
ഏ എ ഇല്ല
മം റെയിങ് ചെയ്യാൻ ഇഷ്ടാണോ?
എന്ത്?
റീഡിങ് ചെയ്യാൻ ഇഷ്ടാണോ? പുസ്തകം വായിക്കാനൊക്കെ ഓ ആയ്ശ് അയ് ശരി
പിന്നെ മൂവീസൊക്കെ കാണോ?
ഓ മൂവീസൊക്കെ കാണാറ്ണ്ട് പക്ഷെ ൻക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞമ്മളെ പണ്ടത്തെ കാലത്തുള്ള കോമഡി പടങ്ങളില്ലേ ഹ് അല്ല അത് കണ്ട് കൊറേ ചിരിക്കാണ്ട്
ആ അതന്നെ അത് കണ്ട് മടുക്കൂലട്ടോ ഒരട്ടം കണ്ട് പിന്നിം കാണാനൊക്കെ തോന്നും ഞാന് യട്കടക്ക് ഓരോ പടട്ത്ത് കാണും
ആ അതെ പക്ഷെ ഇപ്പത്തെ മൂവീസ് ന്നൊക്കെ പറഞ്ഞാല് എൻ ന്താല്ലേ ആ ക്രൈം ത്രില്ലർ ത്രില്ലിങ്ങിന്റെഓരോ താണ് പേ പക്ഷെ ഇത്പയ് പണ്ടത്തെ താണ്ന്ന്ണ്ടെങ്കിൽ നമ്മളെ മൈന്റ് മ് നല്ലതട്ടാ ആരോഗ്യത്തിനോക്കെ ഭയങ്കര ആ അതെ കോമഡിക്കെയിട്ട് വന്നിട്ട്
അതൊരു കണ്ടാ മട്പ്പൊന്നൂല, ഇപ്പത്തൊക്കെ ക്രൈം ആവുമ്പോരു പേടിയാവും ഒക്കെ ഒരേപോൽത്ത പടാ
ങ്ങള് ബറിണ്ണത് ശരിക്ക് ക്ലിയറാവ്ണില്ലല്ലോ
ഇപ്പത്തെ ക്രൈം ത്രില്ലർ മൂവി ആയോണ്ടേ ഒക്കെ ഒരേ പോലത്തെ പടായൊണ്ട് പേടി ള്ള ഒരു പടാണ് കുട്ട്യാക്ക് കാണിക്കാനും പറ്റ്
കാണിക്കാൻ പറ്റൂല ആ അതെ തെ തെ ന്നാ ശെരിട്ട ഞാൻ വിളിക്കട്ടൊ